ഹെലോ
ഹലോ
കേൾക്ക്ന്നില്ലേ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്, കേൾക്ക്ന്ന്ണ്ട്. ഉം എന്തൊക്കെ? ഇവിടെ കരണ്ടൊന്നുല്ല അങ്ങെനെ ഇരിക്ക.
ജോലിയാണോ, വീട്ടമ്മയാണോ, പഠിക്ക്യായാണോ?
വീട്ടമ്മേ
ജോലി ചയ്യുന്ന ആളാണോ വീട്ടമ്മയാണോ?
വീട്ടമ്മയാണ്.
വീട്ടമ്മയാ ആഹ്, ആഹ്
അതെ, അതെ പിന്നെ മയെണ്ടോ അവിടെ ആരണ്ട് കുട്ടിയാൾണ്ട്.
ഓഹ് ഇവിടെ ന്നല്ലെ മഴയാ ആഹ് ആഹ് കുട്ടിയൾ ആൺകുട്ടിയോ പെൺകുട്ടിയോ?
രണ്ട് പെൺകുട്ടികള് ന്നമ്മക്കിവിടെ കറണ്ടുല്ല.
പടി ആഹ ഇവടെ കറെണ്ടൊക്കെ ഇണ്ട് പക്ഷെ ഭയെ ങ്കെരെ മഴയാര്ന്ന് ഇപ്പോ കൊർച്ചൊന്ന്
ആഹ് ഇവിടെ ഇൻവേർട്ടെറും കഴ്‌ഞ്ഞ് ന്നമ്മളിങ്ങെനെ ഇർട്ടെത്തിരിക്ക.
ഭക്ഷണൊക്കെ കഴ്‌
ആഹ് ഭക്ഷ
ഫുടെല്ലാം ഭക്ഷണം കഴ്‌ച്ച് കഴിഞ്ഞോ ആഹ്, ആഹ് ആഹ് ഭക്ഷണം കഴ്‌ച്ച് ആഹ് ഭക്ഷണം കഴ്‌ ആഹ് ഇവിടെ കേ ഇവിടെ കേൾക്കുന്നുണ്ട് പിന്നെ അവിടെ മഴ കാര്ണം ചെൽപ്പം റേയ്ഞ്ചിൽ പ്രശ്നം വെര്ല്ലോ? എട് എടെക്ക്ന്ന് പോവും. അതാണ് ഇവിടെ ന്നല്ലെത്ണ്ട് കേൾക്കുന്നുണ്ട്ട്ടോ കേൾക്കാം.
ണം കഴ്‌ഞ്ഞോ ന്നിങ്ങെള്?
ആഹ് ഞങ്ങള് ന്നേര്ത്തെകഴിക്കും.
ആഹ് ഇന്നെന്താ സ്പെഷ്യല്?
ഇന്ന് ചപ്പാത്തീം മീൻ തേങ്ങ വർത്തരച്ച കറിയും പിന്നെ സാലെഡ് ഇണ്ടാവും പിന്നെ അങ്ങനെക്കെണ് കൊറച്ച് കുറച്ച് എഡിയായിട്ട്പ്പ കുറച്ച് വെയിറ്റ് തടി കുറച്ച് കൂടി ഉണ്ടായിരുന്ന അപ്പോന്ന് കുറക്കൻ വേണ്ടിട്ട ഒന്ന്
വെയ്റ്റിലസയിരിക്കുംല്ലേ?
ആഹ് ഒന്ന് ഭക്ഷണംന്ന് ക്രമീകരിച്ചതാ.
ആഹ് അതെ അതെ
ആഹ് പിൻ വേറെന്താ ഓരോരോ പരിപാടികളിങ്ങനെ. ഞാന് അത്യാവശ്യം ആ അത്യാവശ്യം. ഞാനിങ്ങനെ ഒരു ഡ്രസ്സൊക്കെ നന്നായിട്ട് തയ്ക്കുന്ന ആളാണ്.
ആഹ്
ആഹ് അതിൻ്റെ ഇതൊക്കെ ഇപ ഡിൈനിങ് കോഴ്സ്ക്കെ പഠിച്ചതാണ്. അപ്പ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്. അപ്പ അവർക്കുള്ള ഡ്രസ്സെല്ലാം തയ്ക്കും.
ആഹ്
അങ്ങനെ
പിന്നെ പുറത്ത് തയ്ച്ച കൊടുക്കയിരിക്കും ല്ലേ?
ഇല്ല ഇല്ലില്ല വീ ട്ടില് മാത്രം.
ആഹ് നിങ്ങക്ക് മാത്രംള്ളതായിട്ടാ ഓൺലൈൻയിട്ട് പഠിച്ചതാ?
അല്ല ഞാന് അതിനെ ഒരു കോഴ്സന്നെ ചെയ്തതാ. ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഉം അങ്ങനെ പിന്നെ മക്കളെല്ലാം കല്യാണം കഴിച്ചു പോയി അന്നപ്പോ ഫ്രീയയി വീട്ടിലേ.
ആഹ്
തനിച്ചായപ്പോ പിന്നെ എന്തെങ്കിലക്കെ ഏർപ്പാട് വേണ്ട അപ്പോ പിന്നെ മുന്നേ പഠിച്ചതൊക്കെ അപ്പം പൊടി തട്ടി എടുത്തതാ.
നിങ്ങൾക്ക് പുറത്ത് തയച്ച കൊടുത്താ മതിയല്ലോ ഇപ്പ നല്ല ഇത് ഡിമാൻഡ്
അത് അത്യാവശ്യം ആ അതൊക്കെണ്ട് പക്ഷെ കുറച്ച് മടി കൂടുതലുള്ള ആളാണ് ഞാൻ. അവർക്കൊക്കെ സമയം പറഞ്ഞാ സമയത്ത് കൊടുക്കേണ്ടിരുല്ലോ അത് നമ്മളെ സൗകര്യത്തിന് ആളുകളെ കിട്ടൂലല്ലോ. ആഹ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ
ഞാനും സ്റ്റിച്ച് ചെയ്യലുണ്ടായിരുന്നു. പിന്നെ നിർത്തി കളഞ്ഞ് ബാക്ക് പെയിന് വന്ന് പിന്നെ ഇതുപോലെ നമ്മുക്ക് നമ്മളതയ ഒരു സമയം കിട്ടൂലല്ലോ നമ്മളതാവമ്പോ എപ്പഴും നമുക്ക് ആവശ്യത്തിന് ചെയ്യാലോ. ഇതിപ്പോ പുറത്തുന്ന് ഒരാളടുത്ത് വാങ്ങി വെക്കുമ്പോ ഒരു പറയുന്ന ടൈമിൽ അടിച്ചു കൊടുക്കണല്ലോ.
ആഹാ അതാണ് അവ ന്ന സമയത്ത് പറഞ്ഞ നമ്മക്ക് നമ്മളെ അപ്പത്തൊരു ടെൻഷൻ ആയി മാറും. മനസമാധാനംല്ലാണ്ടാവും.
ആഹ്
ഉം പിന്നെ ഓരോരോ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ട. പ്പം കുറെ ചെടി ണ്ട്.
ആഹ് പിന്നെ പൂവുണ്ടാവുന്ന ചെടികളാ?
ആഹ് അവിടെ നല്ല വെയിലുള്ളൊരു ഇതാ മുറ്റത്തൊക്കെ നല്ല വെയിലാ. ഇപ്പൊ ബോഗൺ വില്ലിയ റോസും എല്ലണ്ട് ഇലച്ചെടികളും എല്ലണ്ട്.
ഓ പിന്നെ പച്ചക്കറികളൊക്കെണ്ടാ?
പച്ചക്കറികളെ നമ്മളൊരു വില്ലേലാ താമസിക്കുന്ന അപ്പം കുറഞ്ഞ സ്ഥലള്ളൂ.
ആഹ്
അപ്പൊ അതിന് മാത്രം പച്ചക്കറികളൊന്നും വെക്കാനില്ല അത്യാവശ്യം നമ്മളമൊ പ പച്ചമുളക് കാന്താരി പിന്നെ വഴുതനങ്ങാ അങ്ങനെയൊക്കല്ലേ ആ കറിവേപ്പില അതൊക്കെ ഉണ്ട് പിന്നെ കപ്പ ചട്ടിയിൽ പിന്നെ വലിയ നമ്മളെ ഗ്രോ ബാഗില്ല അതിനകത്തും വെച്ചിട്ടിട്ട്
ആഹ
പിന്നെ ആഹ് ഇതില്ലേ കപ്പ ഇപ്പലും ചാക്കിലാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ടെറസിൻ്റെ മുകളില്
ആഹ് അങ്ങനെ ഉണ്ടാവും കപ്പ ആഹ എനക്കും ഇവിടെ സ്ഥലം കുറവാ
ഉം
മുറ്റേ ഒള്ളൂ കണ്ടായിട്ടില്ല കൃഷി ചെയ്യാനുള്ള എനക്കും ഇഷ്ടാ ചെയ്യാന് പക്ഷേ സ്ഥലം ഇല്ലാത്തത്കൊണ്ട്
വലിയ അത്യാവശ്യം നല്ല വലിയ ചാക്ക് ഇല്ലേ സിമന്റ്‌ ചാക്ക് ക്കല്ല അതിനെക്കാട്ടും കുറച്ചും കൂടി വലിയ ചക്ക് നമ്മളെ അതിൽ വെച്ചാൽ മതി ഉണ്ടാവും മഞ്ഞളുക്കെ അങ്ങനെ ഇണ്ടാവും
ആഹ എന്നാ ഇനി അങ്ങനെ ചെയ്ത് നോക്കണം
ട്ടുണ്ടായിരുന്നു. ആഹ് നമ്മക്ക് ഒരാഗ്രഹത്തിന് വല്ലപ്പോഴും ഒന്ന് കഴിക്കാനൊക്കെ ഒരു വളം ഇടാതെ ഞമ്മക്കിണ്ടാക്കിയാൽ
ന്ന നമ്മൾ ഇണ്ടാക്കിയത് കാണുമ്പോ നമ്മുക്ക്ന്നെരു സന്തോഷല്ലേ ആഹ് കുറച്ചാണെങ്കിലും കിട്ടുമ്പോ ആഹ്
ഇപ്പോ ചെറിയ അണുകുടുംബ അല്ലെ അച്ഛനും അമ്മ മക്കളൊക്കെ ഇപ്പോ നമുക്കും ഒരു കിലോ കപ്പ കിട്ടിയാലും മതിയല്ലോ ഒരു ഒരു ഒരു എന്താ പറയുക ഒരു മൊരഡിലിള്ളത് മതിയാവും
ആഹ് ഒരു ദിവസ ആണെങ്കിലോ ഒരു ദിവസ ആണെങ്കിലും നമ്മൾ ഇണ്ടാക്കിയത് കഴിക്കുമ്പോ അത് വേറെന്നുരു മനസ്സിനൊരു സുഖ സന്തോഷം
എനിക്ക് കപ്പയൊന്നും ഇഷ്ടല്ല പക്ഷെ ഞാൻ ഇണ്ടാക്കും എന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ട
ആഹ് എനിക്ക് ഇഷ്ട്ട കപ്പ ചക്ക
ആഹ് എനിക്ക് ചക്ക എനിക്ക് പഴുത്ത ചക്ക ഇഷ്ടം അത് നമ്മുടെ ഈ സീസൺ തൊടങ്ങുന്നെന്റെ ആഹ് ചക്കെന്റെ കാലായി കഴിന്ന കഴിഞ്ഞാ പിന്നെ എല്ലെടത്തും ചക്ക ആയില്ല അതിന് മുന്നേ ച ക്കെ കിട്ടുമ്പോൾ ഭയങ്കര ആഹ് നമ്മള് ജനുവരി ഫെബ്രുവരി മാസങ്ങളൊക്കെ ചക്ക കിട്ടുമ്പോൾ കഴിക്കാൻ അങ്ങനെ ആഗ്രഹ ആവല്ലോ
ആഹ്
ആഹ് സമയത്ത് ചക്ക
അമ്മേന്റെ അവിടെ നെറയെ ചക്ക ഇപ്പോ ങ്ങനെ ചക്ക വീണ് ആകെ വൃത്തി കേട് തോന്നു
വീണ് കെട്ട് നാറിക്കിടക്കുവല്ലോ
ഇപ്രാവശ്യം ചക്കയും മാങ്ങയൊക്കെ ഒരുപാടുണ്ടല്ലോ
ഉം പക്ഷെഞ ഞങ്ങളെ വീട്ടിൽ മാങ്ങ കുറവാ മാവുണ്ട് പക്ഷെ മാങ്ങാണ്ടായില്ല ഇവിടെ ഞാൻ ഇവിടെ താമിച്ചതിനനേശം ഒരുൽഫോൺസ മാവ് വച്ചിണ്ണ അത് കഴിഞ്ഞ വഷം വർഷൊക്കെ ആയിട്ട് നമുക്കുള്ളതക്കെ കിട്ടും
ഉം എനക്ക് അതുപോലെ ഇവിടെ മാവും പ്ലാവോന്നുല്ല പക്ഷെ ങ്കിൽ അടുത്ത വീട്ടിൽന്ന് ഇപ്രാവശ്യം നല്ലോണം കിട്ടിക്കിണ്
ആഹ അതാ നമുക്ക് ഇല്ലെങ്കും അൽവാസികൾ തരുല്ലോ ആഹ് എനിക്കും എൻറെ ഫ്രണ്ട്സൊക്കെ കുറെ മാങ്ങാ തന്നിട്ടുണ്ട്
ആഹ ആഹ് ഞാൻ അടുത്ത പ്രാവശ്യം ചിലപ്പോ നമ്മള് നോ നടക്കേണ്ടി വരും പിന്നെ മക്കളൊക്കെ മ കല്യാണം കഴിച്ച അവർക്ക് കുട്ടികളണ്ടാ
മൂത്തമൾക്കൊരു കുട്ടിയായി അവള് ഇപ്പം പി എച്ച് ഡി ചെയ്യുക
ആഹ്
രണ്ടാമത്തെ മോള് കല്യാണം കഴിച്ച അവള് അവളും കുറെ ദൂരൊക്കെയാ കല്യാണം കഴിച്ചത് അവള് കുട്ടികളായില്ല അടുത്ത കല്യാണം കഴിച്ച
ആഹ്
ഉം ഉം അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രേ ഉള്ളൂ അല്ലല്ല ഹസ്ബൻറ്റിൻ ഇവിടെ ഒരു ബാങ്കിൽ ജോലി ആയിരുന്നു
ആഹ
അങ്ങനെ
പിന്നെ
പിന്നെ എന്താ വച്ചാൽ മഴ അതായ മഴയെല്ലാം മഴയില്ലാ ഇങ്ങനെ മഴ ഉണ്ടെങ്കില അടുത്ത തേനലും വെള്ള കുറവാവുണ്ടാവും എല്ലാവർക്കും ഇവിടെ ഞങ്ങക്ക് പിന്നെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടായില്ല
ആഹ ഞങ്ങക്ക് ഇതുവരെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല
ഉ അല്ല കൊടിയ വേനല്ലേ നമ്മള് പറയും മഴ കുറഞ്ഞിട്ടാണ് എത്ര മഴയ ഉണ്ടെങ്കിലും വേനൽ ക്കാലം ആവുമ്പോം വെള്ളത്തിന് പിന്നേും ബുദ്ധിമുട്ട് പലരും കഷ്ടപ്പെടുന്നുണ്ടല്ലോ കുടിവെള്ളം കിട്ടാതെ ചില ഭാഗങ്ങളിലേക്ക് ഉണ്ടാവും അത്
ആഹ്
അപ്പൊ പിന്നെ ജപ്പാൻ കുടിവെള്ളം ന്നോ ഇല്ല ഇല്ല അവിടെ മഴയത്തും വേനൽക്കാലത്തുംന്നും ബുദ്ധിമുട്ടില്ല വേനൽ ചൂട് പിന്നെ സഹിക്കണല്ലോ അല്ലാണ്ട് നമ്മ നമ്മള് വെള്ളം കിട്ടാത്ത പ്രയാസമല്ല മഴക്കാലത്ത് അതേമാതിരി ഏതു പ്രളയ പോലും വെള്ളം വരാത്ത ഒരു രീതി യ്യ നമ്മളത് ഉം അതൊണ്ട് വലയ ബുദ്ധിമുട്ടില്ല ആഹ് ഉയർന്ന സ്ഥല അല്ല പക്ഷെ നമ്മ പുഴയൊന്നും അടുത്തൊന്നുംല്ല പാടം പുഴ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പള്ളോ വയലോ പുഴയൊക്കെ ഉണ്ടാവുമ്പോയാണ് നമുക്ക് വെള്ളം കയറുന്ന ഒരു ടെൻഷൻ ഉണ്ടാവുക അങ്ങനത്തെ ഒരു ഏരിയയിലല്ല നമ്മൾ താമസിക്കണേ അതുകൊണ്ട് അങ്ങനത്തെ പ്രയാസമില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞപ്പോം രണ്ടായിരത്തി പതിനെട്ടേ ഭയങ്കരമായിട്ട് ബാധിച്ചില്ലാരും
ആഹ് അതാണ്ത് ഓർക്കുമ്പോ തന്നെ ഇപ്പൊ പേടിയാ
ഈ മഴക്കാലം വന്നതോടൊപ്പം നാട്ടിൽ മൊത്തം പനിയാണ് അത് വേറൊരു പ്രശ്നം
ആഹ്
ചെറിയ മക്കൾക്കോക്കെ പനിയൊക്കെ വന്ന കഴിഞ്ഞാ
ആഹ പനിയും അസുഖങ്ങളാ ഇവിടെക്കെ ഇണ്ടേനു പനി പനിയും കഫക്കെട്ട ജലദോഷം ചുമ ഉം അത് പെട്ടെന്നരു കാലാവസ്ഥന്റെ ചേഞ്ച് വരുമ്പോ
അതാണ് അതാണ് കാലാവസ്ഥ അതാണ് നമ്മളൊന്ന് ചൂട് ഭയങ്കര ചൂട്ന്ന് പെട്ടെന്നൊരു മഴയിൽ തണുപ്പിലേക്ക് മാറല്ലേ ഇനിയിപ്പോ തിരുവാതിരം ഞറ്റുവേലൊക്കെ വരാനായല്ലോ അതെ അതെ അതെ
ആഹ്
മോളെ കുട്ടി ചെറുതാ അത് ദൈവം സഹായിച്ചിട്ടരു വയ്യായിക ഒന്നും വന്നില്ല
ആഹ്
മോന് ചെറുതാ ഒരു വയസ്സായിട്ടില്ല
ആഹ് എന്റെ മോക്കും നാാലു വയസ്സായി
ആഹ്
പിന്നെ ഹോസ്പിറ്റലിനായി പനിയ കൂടി പോയിട്ട്
അതെ ല്ലെ ഓ എന്തൊരു ബുദ്ധിമുട്ടാ നമുക്ക് കുട്ട വരുമ്പോ നമുക്ക് ഭയങ്കര വിഷമാണല്ലോ
വരുമ്പോ
അതെ നമുക്ക് വന്നാൽ നമുക്ക് നമുക്ക് ഇത് കുട്ടികളെ വൈയായിക കാണുമ്പോം തന്നെ വിഷമാവും അതാണ്
പിന്നെ ഉറങ്ങാനായോ
ഉറങ്ങല് ലേറ്റ് ആയിട്ടാണ് ഉറങ്ങ നമ്മള കിടക്കുന്ന സമയത്താണ ഒന്ന് ഫോണിലേക്ക് നോക്കുക അല്ലെങ്കിൽ ഫ്രണ്ട് ക ഫ്രണ്ട്സിനൊക്കെ കുറച്ച് വിളിക്കാനുള്ള ഒരു ആളുണ്ടകും പുറത്ത് കുറേ ഫ്രണ്ട്സ് പുറത്തുണ്ട് ന്യൂസിലാൻഡ് ഉണ്ട് ഒരാൾ അവള് ക്കും അങ്ങനെ വേറെ രാജ്യങ്ങളിലുള്ളവരൊക്കെ നമ്മളെ വെച്ച് വിളിക്കും
ആഹ് ന്നാ പിന്നെ വിളിക്കാം ഓക്കെ ശരിന്നാ ആ ഓക്കെ ഞാൻ കരണ്ടൊന്ന്